ഹലോ ആഹ അപ്പ കേക്കുന്നുണ്ട് ആ എന്തൊക്കെയണ്ട് പരം
എന്താ സുഖാണ് കൊഴപ്പൊന്നു ഇല്ല
ആ എന്താ ചെയ്യണത്
ഞാനി ഇപ്പോ ഇവിടെ ഇരിക് ക്കാണ് ഒന്ന് വർക്കൊന്നും ചെയ്തൊന്നില്ല ഉം ഇയാളോ
ചോറൈക്കാൻ നേരായോ
അന് നോമ്പ് ഇണ്ടായിരുന്നു അ അപ്പൊ കഴിച്ചു ആ
ആ ആ ഒരു ചായയൊക്കെ കുടിച്ചോന്നോൻ പുറന്ന്
ആഹ് ചായക്കും കുടിച്ച്
ആഹ് എന്താണ്ടാക്കിയത്
ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല ഞങ്ങള്ൾ രാവിലെ ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറണ്ടായിരുന്നു കഴിച്ചക്ക
ആ ആ ആ ഒരാൾ മാത്രേ നോറ്റിട്ടുണ്ടാവല്ലേ നിങ്ങൾ മാത്രമേ നോറ്റിട്ടുണ്ടാവുള്ളു അല്ലേ ആ വീട്ടിൽ ആാരൊക്കെ ഇണ്ട്
ഇയാള ഇവിടെ ഞാനും മക്കളും കുട്ടികളും ഹസ്ബൻറ് അങ്ങനെ
എത്രട്ട്യാളുണ്ട്
മൂന്നാള്
മൂന്നാളോ എത്രാം ക്ലാസ്
ആഹ് ഓരോ വല്യാളും പത്താം ക്ലാസ്സില് രണ്ടാമത്തെ ആള് അഞ്ചാം ക്ലാസ്സില് പിന്നെ മൂന്നാമത്തത് മുനി അംഗലവാടിയില്
ആണോ
മ അക്ക ആയിട്ടില്ല അമ്മടെ വയസയിട്ട മൂന്നര വയസ്
മൂന്നര വയസ് ആ ആക്കാനായി തുടങ്ങേ സ്കൂള അടുത്തല്ലക്കണ്ട ആ സ്കൂ തന്നെയാണ്
ഇവിടെ യുപി ഒള്ളൂ ഇൾ എൽ പി ഇവിടെ യു പിന കുറച്ച് വിട്ടിട്ട്
അലോ ആ ആ
ഉം
വല്യയാള് എസ് എൽ സി ബച്ചാലേ വല്യള് എസ് എൽ സി ബച്ചാലേ
ആ അതെ അതെ
ആ ടൂഷനക്കെ പോണ് ണ്ടോ
ആ ഇണ്ട് ഇണ്ട് ട്ടൂശനക്കെ ആക്കിക്ക്ണ്
ത്തത് ങ് ആൺകുട്ടി
പെൺകുട്ടികളാ അല്ലെ പെൺകുട്ടിയാണ് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത് അല്ല ഒരാള് ചെറിയ ആളും ആൺകുട്ടി ആൺകുട്ടി ആഹ മൂത്താള് രണ്ടാൾക്കാര് പെൺകുട്ടികൾ
ആഹ് അപ്പൊ ഒലപ്പേ
പോടണ്ട്
ആഹ് ആഹ് എന്താ പലീ
പോല് കടയിലാണ്
ആ
പ്ലംബിംഗിങിൻ്റെ അയിന്റെ ജോ പണിയിണ്ട് കടയിലും ആണ് ഉ ഉം
സ്വന്തം വീടായിരിക്കൂല്ലേ സറവാട്ടിലൊന്നുംല്ലല്ലോ
തറവാട്ടില്ന്നെയാണ്
ആണോ അപ്പം മീറ്റൊന്നും ഇല്ല
ണോ എല്ലാരും മരിച്ച അമ്മ ഇപ്പും മരിച്ചു പോണോ പിന്നെ ആ നാല് അഞ്ചു മൂത്തച്ഛന്മാരുണ്ട് രണ്ടു നാത്തൂമ്മാരുണ്ട് ഉം
അപ്പൊ നിങ്ങളെത്രാമത്തെയാ ഇപ്പഴേ ഞങ്ങൾ തറവാട്ടിലാണ്
ഞാന് ചെറിയാളാണ്
രാത്രി എന്താ ചോറാ
ആ ചോറ്ന്നെ
ആ കൂട്ടാനൊകെന്താ
ഉം ഇന്ന് വെള്ളരിക്ക കറി പിന്നെ നീ മീവറുത്തത്ണ്ട് ഉപ്പേരിണ്ട്
ആ
ഉം അ ആ കാരൊക്കെയാള്ളത്
ഇവിടെ ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ട ട്യാലാണെ
ആഹ് ആ
പിന്നെ എമ്മണ്ട് ഇപ്പണ്ട് ഹസ്ബന്റിന്റെ പിന്നെ ഏട്ടന് അല്ല ഏട്ടനല്ല രണ്ട് അനിയമാരുംല വൈഫും
ഉണ്ട്ല്ലേ ആ ആ
ഒരാൾക്ക് കുട്ടിയുണ്ട് ചെറുതിന് കുട്ട
ആ ആ ആ
ഉം
തറവാട്ടില് ആക്കാരം കൊല്ലങ്ങള് ഉം ഉം ഞങ്ങളിപ്പോ ഞങ്ങള് തറവാട്ടിലെ ന്നേണ് ഞങ്ങള് തറവാട്ടിലായിരുന്നു ഇപ്പോ ഞങ്ങളിപ്പൊ തറവാട് പൊളിച്ച് ഇപ്പം വീട് പണിയിലാണ് അപ്പോ മൂത്തച്ഛന്റെ വീട്ടി
ആണോ ആഹ് അപ്പോ ഓല് ഇണ്ടാവൂലേ?
ആഹ്. ഇണ്ട്.
ആ ഓലെ കുട്ടികളില്ലേ അപ്പോ?
ഓല് മൂന്നാളുണ്ട്. രണ്ടാണും ചെറിയ ആളും. പെണ്ണ് ഓലെ മൂത്താള് ബിഫാമിന് പഠിക്യാണ് മറ്റേത് പത്ത പത്താം ക്ലാസ്സില് ഇന്റെ മോളൊപ്പം. പ്പാണോല് ഉം മറ്റയാള് ചെറിയാള് ഏഴാം ക്ലാസ്സില്.
എല്ലാരും ഒരു സ്കൂളിലേക്കാരല്ലേ?
ഇല്ലില്ല എന്താണ് ഇന്റെ പത്ത് എന്ത പത്ത് പത്താം ക്ലാസ്സിലുള്ള ഓലെ രണ്ടാളും ഒരു സ്കൂളില് പിന്നെ ഇവിടെ നാട്ടിലെന്നെണ്ട് രണ്ട് മൂ രണ്ട് സ്കൂൾ ഉണ്ട് എൽ പി വി വിഭാഗം ഒക്കെള്ള അപ്പോ ഒരാള് ഒരു ഇതിക്ക് ഒരാൾ ഒരു ഇത്. ഓരോതര് കൂട്ടരുത്തികള് ഓരോ സ്കൂൾക്കാ പോകണത് അയ്നു നോക്കിട്ടല്ല കുട്ടികൾ പോവുള്ളൂ ഉം അങ്ങനെ ഉം ഉം എല്ലാരും പൂവി മൂത്തച്ഛന്റെ ഈ മോള് തന്നെ ഉള്ളൂ വേറെ സ്കൂൾക്ക് പോയിട്ട് മറ്റേലൊക്കെ മറ്റ മറ്റേലൊക്കെ എന്താണ് ഇപ്പന്റെ രണ്ടാമത്തെ മോള് പോണ ഉം ഓൾക്ക് തൊണ വ കുട്ടികളൊക്കെ അങ്ങണ്ടാണ് പറഞ്ഞിട്ട്. അവിടുത്തെ വേറെ സ്കൂൾക്ക് പോയിക്കാ ഉം ഉം.
സ്കൂൾക്കൊക്കെ എങ്ങനാ പോവല് വ
ബസ്സിലാണ് ബസ്സുണ്ട്. ഇപ്പോ ബസ്സാണ്.
അവിടെ ഫ്രണ്ടി കൂടെ വരൊയ്ക്കാരല്ലേ. വീടിന്റെ മുന്നി കൂടെ വ
ഇല്ല ഇല്ല അവിടുക്കും വരൂല. ഞങ്ങള് ഉള്ളേരി യിലാണ് അവിടെന്ന്ങ്ങട്ട് കൊർച്ച് ആ. കൊർച്ച് അങ്ങണ്ട് പോവാണ്ട് കൊര്ച്ചന്നെ ഉള്ളു ഉം. റോട്ട്ന്ന് അങ്ങനെ ഉള്ള് ഉള്ള്ക്കൊറോ ഉള്ളേര്യേക്കാണ് ഞങ്ങളെ വീട്
അ ആ ആ
ഉം ബസ്റ്റൊന്നും അങ്ങനെ വെരൂലല്ലൊ ഞങ്ങളെ ലോറി അങ്ങനെ യ്ക്ക് മെരും പക്ഷെ ബസ് സ്കുളും അങ്ങനെ ബസ്സിനും നമ്മളെ ഉള്ളിക്ക കയറുലല്ലോ സ്കൂൾ ബസ്സിന്
അഹ് അഹ്
എല്ലാരു സ്കൂൾ ബസ്സിനെന്നെ പോണെ പിന്നെ ഞങ്ങളെ ബടെ എന്താണ് എൽ പി സ്കൂൾ പിന്നെ ഞങ്ങളെ വ്ട്ന്ന് എര്ത്ത് തന്നെണ് വണ്ടിം സ്കൂൾ ബസ് അല്ല നടക്കാ ള്ള ണ്ടീലെന്നെ പോയിന്നത് അടക്ക അട നീന്നില്ല ഒരു ഉം നടക്കാള്ളെ ലെ ഉം നമ്മളെ പഠിക്കുമ്പോ എല്ലാരും നടന്നിട്ടക്കെ തന്നെ ഇപ്പ എ മക്കള് നടക്കിന് ഇപ്പത്തെ കാലത്ത് നടക്കാനൊക്കെ അതൊന്നാമത് മ് നായ്ക്കളുടെ ശല്യം പേടിയും ഒക്കെ വേണ്ടേ
ആഹ് എല്ലാം നോക്കണ്ടേ
ഉം അതെ അതെ ഇവെട്ന്ന് കാക്കാന്റെ കുട്ടിയോൾ വല്ല്യ ആൾ പിന്നെ പണ്ടി ഇല്ലന്ന് മഴന ഇണ്ടായിട്ടില്ല ഉണ്ടായി രാവിലെയൊക്കെ ഇണ്ടായി അല്ലാതെ ഉണ്ടായിട്ടില്ല
ഏ ഇബെടിം അതെ ഇപ്പ മൂന്നാല് ദിവ്സായി ക്ക്ണ് മഴ ആയിറ്റ് ഭയങ്കര ചൂടാണ്
അതെല്ലെ ഇവിടെ ഇന്നലെ ഇന്നലെ ഭയങ്കര ങ്കര മഴയെര്ന്നു ശരിയാ മിനിഞ്ഞാന്ന് രാത്രി പതിനൊന്നര പതിനൊന്നര മണിക്കട തുടങ്ങി ഇന്നലെ ഉച്ചരോളും ഉണ്ടായിക്കണ്
ആണോ
നല്ല മഴ ആയിരുന്നു നല്ല മഴ പെയ്തത്
ആഹ് ഇബെടെ മഴ പെയ്തിട്ട് മൂന്നാല് ദുവ്സായി നല്ല വെയിലാണ്
ഉം ഉം
ഉം തേങ്ങ ആട്ടാന്ണ്ടേയ്ന്നു അപ്പൊ അത് മഴയായകാരണം ആട്ടാതെങ്ങെ നിക്കെയിനു
ആഹ് ആഹ് ആഹ് ഉണങ്ങികാ അതേ രണ്ട് മൂന്ന്സ് സം കൊണ്ട് അയിന്റെ കേടു മാറുവല്ലോ ഉം
എന്നാപ്പ മിനിഞാനെറ്റേ മിനിഞ്ഞാന്നോ ഇന്നലെ മൂടി ഇങ്ങനെ നിന്നി പഷേ
ഉം ഉം
ഇയ്യ് നോക്ക് നോക്കണ്ടാവുലെ
ഏ
പത്ത് നോമ്പ് നോക്ക്ൺല്ലെ
ആഹ് അങ്ങനേണ് അതെ ഉം
ഇപ്പം കുട്ടികള് പോമ്പം ആ സ്കൂൾ ഇണ്ടായതോണ്ടെയ് കാരല്ലേ നോമ്പോക്കാത്തെ
സ്കൂള്ഇള്ളല്ലേ മൂത്ത മോള്ക്ക് ഇടുക്കണംന്ന്ണ്ട് ഓല്ക്ക്ക്കെ പോയ നോമ്പുകളൊക്കെ ഇണ്ടാവല്ലേ അപ്പൊ പഷേ സ്കൂളല്ലെ ഓക്ക് എടുക്കാനൊക്കെ താൽ പര്യള്ള ആൾക്കാരാണ് അപ്പൊ ഇനി ഷീണിക്കോച്ചിട്ടേ ആഹ് വാണ്ടർഞ്ഞ സ്‌കൂൾ ഇല്ലാത്തുമ്പം എട് ക്കാന്ന് സ്കൂൾല്ലാ പിന്നെ ഞാറാഴ് ശനിയാഴ്ചയാണൊഴിവ് ഞായറാഴ്ച ഈസം ടുഷൻണ്ട്
ആഹ് ആഹ് അല്ല എല്ലാ ദിവസവും ഇല്ലേ ടുഷ
ഉം ആഹ് എല്ലാ ദിവ്സോം ഉണ്ട് അല്ല ഇഞ്ഞി സ്കൂളില്ലാത്ത സ് ശെനിം ഞായറും അല്ലേ സ് സ്കൂളില്ലാത്തത് അന്നെട് ക്കാൻ നോക്കുമ്പോ ഞായറാഴ്ച ഈസം ടുഷൻണ്ട് ണ്ട് ശെനി പിന്നെ സ് ടുഷൻ ട്ടന് ഇല്ല്യ സ്കൂളു ഇല്ല്യാ
ടുഷന് അവ്
ത്താം ക്ലാസ്സേര്ക്ക് മാത്രാണ് ഞായാറായി ഏ ആഹ് അടുത്തന്നെയാണ്, അതെ. ഇവിടുന്ന് ഏഴര ആകുമ്പത്തിന് പോവും ഇവട്ന്ന്. എട്ട് മണി ആവുമ്പോൾ ട്യൂഷൻക്ക് എ അപ്പ രാവിലെണ്ട് സ്കൂൾ ബസ്സന്നെ രാവിലെ വരും. പിന്നെ സ്കൂൾക്ക് പോണ ട്യൂഷൻ പഠിക്കാത്ത കു കുട്ടിയോൾക്ക് ഒരു വട്ടം വരും അങ്ങനെ രണ്ട് പ്ര പ്രശ്യം വരും.
അങ്ങനെ ആവുമ്പളും ഒരു ഉപകാരം ആണലോലെ. ചേലോടുത്തൊന്നും അങ്ങനെ വരൂല എല്ലോ ഒരറ്റ
ഇല്ലഇല്ല ഇബടെ നല്ണി ഒറ്റ നേരം അപ്പോ രാവിലെ ട്യൂഷൻക്ക് എത്താനാവുമ്പോൾ ഞങ്ങളെ ഇവടന്ന് എന്താ ഓള് സ്കൂളിൽന്റെ അവുടുക്ക് വേറെ ഇവടുന്ന് വേറെ സ്റ്റോപ്പിൽ പോയി ഇറങ്ങി പിന്നെ അവ്ടുന്ന് അവുടക്ക് കൂടുതൽ പോകണം. ആ വെറെ ബസ്സ്. കേറണം അങ്ങനെയൊക്കെനി ആദ്യങ്ങളില് ഓള് എട്ടാം ക്ലാസ്സൊക്കെ ബസ്സ് വേറെ സ് സ്റ്റോപ്പ്ന്ന് കേറീട്ട് ഓളെ ഒപ്പം കൊണ്ടയാക്കി കൊടുക്ക അങ്ങനൊക്കെയിതി പിന്നെ മഴക്കാലായാലൊന്നും വണ്ടിമ്മെ പോക്ക് നടക്കൂല. അപ്പൊ അത് കാരണം അങ്ങനെ സ്കൂൾ ബസ്സിലാക്കിയതാണ്. കൊഴപ്പല്ല്യ.
ആ എന്തായാലും നല്ല മാർക്കോട് കൂടി ജയിച്ചട്ടെ.
ആ അതെ അതെ എപ്പോഴും അതെന്നെ വി പറയിണത് പഠി കണ്ട കാര്യ
ആഹ് മാർക്ണ്ടാവട്ടെ ഇപ്പോത്തെ കുട്ടികളൊക്കെ ക്കള് എല്ലത്തിനും
ഉം ഇവിടെ എല്ലാരും ട്ടൊ വടെ എന്റെ മൂത്തച്ഛന്മാരെ കുട്ട്യേളൊക് ക്കെ പത്തെപ്ലസ് വെടിച്ച ട്ട്യേളാ ഉം ഉം കഴിഞ്ഞ പ്രാവശ്യം എന്തായി ഓല് ഇണ്ട് ഇപ്രാവശ്യം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിണ്ട് അയിന് മുമ്പ് രണ്ടാള്ണ്ടായി ഓൽക്ക് രണ്ടാക്കും കിട്ടി അങ്ങനൊക്കെ എല്ലാരുണ്ട് അയ്ന്റെ മുമ്പത്തെ കുട്ട്യേൾ ഒക്കെ അങ്ങനെ കിട്ടീക്കുണു എല്ലാർക്കും
ആഹ്
ഇപ്പൊങ്ങനെ പറിം അങ്ങട്ടെത്തെണട്ടോ ന്നക്കെ എത്തിക്കോളും ഉം
ട്ടള്ള
ഉം അതന്നെ.
പിന്നെ എന്താന്ന
വേറെന്ത? എന്ന വിളിക്കൊണ്ടോ